ഓഹ് എന്തൊക്കെയാ വിശേഷം? ആഹ് കേൾക്കുന്നുണ്ട് അവിടെയോ?
ആഹ് സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്കുണൂ ഭക്ഷണം കയി
ആഹ് ആഹ് ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന്.
എമ്മ എന്താ പണി കെടക്കാൻ നിക്കാ.
ആഹ് അല്ല ന നൈറ്റ് ഡ്യൂട്ടിയാ. അപ്പൊ ഇനി വൈകിട്ട് പോണം അപ്പൊ ഇപ്പം ചുമ്മാ എങ്ങനെ ഇച്ചിരിനേരം ഓഹ് അങ്ങനെ പകല് അങ്ങനെ എനിക്ക് ഉറക്കം വരത്തില്ല അന്നാലും ചെലപ്പ ഇച്ചിരിരം ഒന്നുകെടക്ക മ്പം ചെലപ്പോ അങ്ങ് ഉറങ്ങിപ്പോവും ആഹ് എല്ലാർക്കും ഊ ചോറൊക്കെ കൊടുത്തു. കൊടുത്തിട്ട് ആഹ് വന്നതാ.
മക്കളൊക്കെ പഠിക്കുന്ന ആന്നെങ്കി മോനും മോളുവൊക്കെ അവര് പൊറത്ത് പഠിക്കുവ മോന്റെ പഠിത്തം കഴിഞ്ഞു. ആഹ് നേഴ്സിംഗാരുന്നു ബി എസ് സി ഉം കഴിഞ്ഞു. വർക്ക് ചെയ്യല്ല അതിൻ്റെ കേരള രജിസ്ട്രേഷന് വേണ്ടി ഏ എല്ലാം കൊടുത്ത്. ട്ട് വെയിറ്റ് ചെയ്യുന്നു.
ഉം ഈ ഈ കൊല്ലം കൊണ്ട് കേറാൻ കയ്യ്യോ?
ആഹ് ഈ ക ഈ കൊല്ല ആഹ് കഴിഞ് എറങ്ങി കഴിഞ്ഞ കൊല്ല അവസ അവസാന കഴിഞ്ഞറങ്ങിയത് ആറു മാസം ബാ ഗ്ലൂരിലെല്ലാം പഠിത്താത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്റേൺഷിപ്പ് പ്പു എല്ലാം കഴിഞ്ഞു വന്നേക്കുവാ ആഹ് ആഹ് അവി സുഖാണ മ മോള് മോള് ബി എസി നേഴ്‌സിംങ് ആഹ് ഫോർത്ത് ഇയർ നാലാം വർഷ വായി. അവളും അഹ് ആന്ന ആഹ് ഡിസംബറില് കംപ്ലീറ്റ് ആകും ഇപ്പൊ ഇനിയിപ്പോ ജൂലൈയിലെ എക്സാം ഇണ്ട് അത് കഴിഞ്ഞിട്ട് ആഹ്ആറു മാസം അവർക്ക് ഇന്റേൺഷിപ്പ് ആണ് ഡിസംബറിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സാമും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ജനുവരിയോടുകൂടി തിരികെ പോരും ആഹ്
എവിടെ വർക്ക് എവിടെ പഠിക്കണത് ദൂരെ
ആഹ് ദൂരയാ ദൂരയാ ആഹ് ആഹ്
അപ്പം എപ്പള്ളാ വെരല് വെക്കേഷനിലൊക്കെ വരുള്ളൂല്ലേ
ആഹ് ഉള്ളുള്ളൂ ഈ ഇപ്പൊ ഫോർത്ത് ഇയർ ആകുന്നോണ്ട് അവർക്ക് എന്താ ഈ പ്രാ പ്രജെക്ട് റ്റും അസൈൻമെന്റും ഒക്കെ ഒത്തിരി എഴുതി വെക്കാനുണ്ട് ആഹ് ഒത്തിരി എഴുതാനുണ്ട് അപ്പൊ അതല്ലാം എഴുതിതീർ ത്ത് തീർക്കണം അതുകൊണ്ട് വരുന്നതക്കെ ഇച്ചിരി ഈ ലീക്കായി ഒരു മൂന്നുമാസം മുമ്പൊന്ന് വന്നായിരുന്നു ഇനിയിപ്പം ഇവിടുത്തെ ആഹ് പപ്പാ അവടെ വല്യാപ്പച്ചൻ്റെ ആഹ് ഒരു ഓർമ്മ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം ചെല പ്പം ഒരു രണ്ടു ദിവസത്തേക്ക് ഒന്ന് വിളിക്കണന്ന് വിചാരിച്ചിരിക്കുവാ
ഉം നിങ്ങളെന്നാ എങ്ങനെ അങ്ങട്ട് പോവലുണ്ടോ ട്രാവൽ ചെയ്യലുണ്ടോ മോളടുത്തേക്ക്
അത് അന്ന് കൊണ്ടു വിടുന്ന ടൈമിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഈ പേരൻറ്സ് മീറ്റിംഗ് ഒക്കെ ഒണ്ടായിരുന്നു ഒരു വട്ടം അങ്ങനെ പോയി അങ്ങനെ പോയി പിന്നെ അങ്ങനെ ഇപ്പോ എല്ലാംകൂടെ എനിക്ക് തോന്ന്ന്ന് ഞാനൊരു മൂന്ന് വട്ടം ആഹ് കാറില് പോയി പോയി ഒരു വട്ടം അവിടെ താമസിച്ച് അവരടെ ഹോസ്റ്റലില് അവർക്ക് ഈ കോട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഈ ഒരു പരിപാടി ഫ്രീയായിട്ടാ കോട്ടിംഗ് സെർമണി പോലെ അവരെല്ല ഫസ്റ്റ് ആഹ് ആഹ് അത് അതിന് പോയായിരുന്നു ആഹ് അതിന് പോയി അങ്ങനെയൊക്കെ പോയൊള്ളൂ ഇനിയിപ്പം തിരിച്ചു വിളിച്ചോണ്ട് വരാൻ നേരം കുറെ ലഗേജോക്കെ ഇനി അന്നും പോവൊന്നറിയത്തില്ല അതോ ഇനി അവര് പോണോന്നുണ്ടെങ്കില് നമുക്ക് കാറിലൊക്കെ പോണന്നുണ്ടെങ്കി എങ്ങനെയാലും നല്ല ചെലവാ
ചെലവാവൂലേ അങ്ങനെ ട്രെയിൻ ദൂരെയണെങ്കിൽ ട്രെയിനിലൊക്കെ പോവാ കയ്യുല അങ്ങനത്തെ സ്
ആഹ് ട്രെയിനില് ട്രെയിനിലൊക്കെ പോകാ അതാ ഏറ്റവും നല്ലത് ഇപ്പഴത്തെ യാ ഇപ്പഴത്തെ ഈ അപകടങ്ങളും ബെഡ് ജറ്റുകളും ഒക്കെ ഓർ ക്കുമ്പം ഏഹ് ട്രെയിനില് പോകുന്നതാണ് നല്ലത് ആഹ് അന്നാന്ന് പക്ഷെ ഇവ്ടെ
എങ്ങനെ നമ്മളെ വീട്ടില ഫുഡ് പോലെന്നെ അവടിം നല്ല ഫുഡ്‌ കി
അല്ലല്ല അല്ല പന്ന ഫുഡ് പന്ന ഫുഡ് ഏഹ് പന്ന ഫുഡാ അവിടെ കിട്ടുന്നത് ആഹ് അതുകൊണ്ട് ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല അവടെ കർണാടക ഫുഡ് ആഹ് അത് ഡാല് കറിയും ആഹ് പച്ചരിച്ചോറും സാമ്പാറ് സാമ്പാറ് ആഹ് പച്ചരിച്ചോറും ഡാല് കറിയും സാമ്പാറ് ഇത് തന്നെയാണ് എന്നും ഉച്ചക്ക് കൊടു ക്കുന്നെ രാവിലെ എന്നും അങ്ങനെയാണ് ശരി ക്കും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ കൊടുക്കുവായിരുന്നു അതങ്ങനാ നമ്മളിപ്പോ ഒരു മീനച്ചാറോ ആഹ് എറച്ചീയൊക്കെ ഇങ്ങനെ കൊടുത്ത് വറ്ത്തൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാല ത് അന്നേരം തീർക്കും. അന്നേരങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പത്താൻ ആഹ് പിള്ളാരങ്ങോട്ട് ചെല്ലും. മ്പഴേ പോവാ ഒന്നിച്ച് അത് അന്ന് ഒരു മൂന്ന് നേരം കൊണ്ട് അവരത് തീർക്കും നമ്മളാണെങ്കി പത്ത്രണ്ടായിരം മീൻ അച്ചാറ് ടും കട്ട്ലൈറ്റ് ണ്ടാക്കും ത് മീൻ ചൂരാ ആഹ് നല്ല രീതിയില് അവ്ട്ത്തെ അമ്മ അച്ചാറ്ടും. ട്ട്ലൈറ്റുണ്ടാക്കാൻ അറിയാ അമ്മാ അമ്മ അവ്ടെ അമ്മക്ക് അതോണ്ട് ആഹ് അതെല്ലാം ഉണ്ടാക്കാൻ നല്ല വൃത്തിയായിട്ടറിയാം പുള്ളി ക്കാരിക്ക് പിന്നെ അച്ചാറ് അച്ച തന്നൊണ്ട് വീട്ട് തന്നൊണ്ട് അന്നേരം നമ്മള് സകായി ആയിട്ടൊക്കെ നിന്നങ്ങൊണ്ടാക്കും ക
ന്നാല് അത് ഇണ്ടാക്കാ അറീണോല് ണ്ടായ അമ്മക്കെല്ലാതിനും ഹെൽപെയ്ത് കൊട്
ആഹ് അത് തെന്നെ ഹെൽപെയ്യാൻ ആഹ് ഹെല്പ് നല്ല രീതി പാചകിക്കാനറിയാ നമ്മള് പിന്നെ എല്ലാം ഒന്ന് തേങ്ങാതിര്മ്പി കൊട്ക്കോ അല്ലെങ്കി പാത്രം കഴുകുവോ അങ്ങനെയെക്കെ സൈഡ് പിടിച്ചങ്ങ് നിന്നാ മതി. അഹ് എന്തെങ്കിലും ആഹ് എഹ് പിന്നെ പുള്ളിക്കാരി പറയ്ന്നൻസരിച്ചങ്ങ് അരിഞ്ഞൊ പെർക്ക്യൊക്കെ കൊട്ത്താ മതി. കൂട്ടത്തി നിക്കണം കൂട്ട ത്തീന്ന് മാറിയാലിഷ്ടല്ല. കൂട്ടത്തി തന്നെ നമ്മളും കൂടെക്കെ അവടെ തന്നെക്കെ ചുറ്റിപ്പറ്റിയെക്കെ നിക്കണം. അഹ് ആഹ് ആഹ് അന്നേരം അവർക്ക് ദേഷ്യം വെരും. ഉം അങ്ങനെ പിന്നെ
ട്ട്ലെന്താ ആടും കോയി അങ്ങൻത്തെ എന്തെലൊക്കെണ്ടോ?
ആഹ് ആടും കോഴൊന്നുല്ല ഞാനില്ല ജോലിക്കൊക്കെ പോവുന്നൊണ്ട് പശൂക്കെ ഉണ്ടായിര്ന്ന്. ആഹ് അതോണ്ട് പിന്നെ പശുവൊക്കൊണ്ടായിരുന്നു അമ്മയ്ക്ക് പ്പം നോക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് അതിനെയെക്കെ അങ്ങ് കൊടുത്തു അതിനെ ഒരു വട്ടം ആഹ് അയ്നെ ഗർഭിണിയാക്കി ചന നെറച്ചങ്ങ് ഏഹ് കൊടുത്തു. ആഹ് കൊടുത്തു. പിന്നെ പഴ കോഴിയാന്നെങ്കി ങ ഈ പഞ്ചായത്തീന്ന് അമ്മക്ക് രണ്ടു വർഷം നുമ്പ് ങ്ങനെ കൂടും കോഴിയും എല്ലാം കൂടി ഒന്നിച്ച് കിട്ടിയാര്ന്ന്. അമ്പത് കോഴിം അതിന്റെ കൂടും അതിങ്ങനെ നിപ്പ് ള് ആഹ് അമ്പത് കോഴി അത് അഹ് ഓഹ് അതിന്റെ കൂട് സഹിതം. ആഹ് അതിങ്ങനെ ഓഹ് ആഹ് അതിന്റെ വ്വ്വ കൊയ് നിപിളി കൂടി തന്നെ ഇങ്ങനെ മേളില്ങ്ങനെ വെള്ള ഒഴിക്കുമ്പോ അത് എഹ് അതില്ല് സൈഡി കൂടി ങ്ങനെ വന്നാ നിപ്പ്ളില് നിപ്പിളിങ്ങനെ ചവ് ക്കും ഇങ്ങനെ ചവക്ക്യുമ്പോ വെള്ള ഒക്കെ വരും. മുട്ട അന്ന്ട്ട് ഉരു ണ്ട് ട്രേയ്ക്കാത്ത് തന്നെ വന്ന് വീഴും അങ്ങനെയൊക്കെള്ള കൂട് സഹിതം. ആഹ് ആഹ് പക്ഷെ ആഹ് അങ്ങനെ നല്ലയാര്ന്നു. പക്ഷെ അത് രണ്ട് മൂന്ന് കൊല്ലം നുമ്പ് അമ്മടെല്ല
പൈസ കൊട്ക്കണോ? അല്ലെങ്കില്
പൈസ കൊട്ക്കണ. ആഹ് സബ്സിഡിയൊക്കെ ഉണ്ടായിര്ന്നു. ആഹ് ഒണ്ടായിരുന്നു. പക്ഷെ അത് നല്ല സംഭവം വൊക്കേയ പക്ഷേന്ന് പർഞ്ഞാ നമ്മളതിനെല്ലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോ ക്കണം. അപ്പം ആഹ് നോക്കണം ആഹ് മര്ന്ന് കൊട്ക്കണം. ഉം ഒരു ഓരോ ഓരോനേരം ഓരോ ഫുഡാ. പിന്നെ എല അരിഞ്ഞ് കൊട്ക്കണം എല. എലകളരിഞ്ഞ് കൊട്ക്കണം. അയ്ന് ആഹ് ഇതിന്റെ ഏതാണ്ട് ഒരു ടൈപ്പ് എലയുണ്ട് അമ്മാമ്മ ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരു എലയൊണ്ട് അത് കൊണ്ടുവന്ന് അരിഞ്ഞ് അത് കൊടുക്കും ഒരു നേരം രണ്ടു നേരം കോ കോഴിത്തീറ്റ കൊടുക്കും പിന്നെ അയിന് ഉള്ള മരുന്ന് കൊടുക്കണം വെള്ളം കൊടുക്കണം ആഹ് അങ്ങനെയൊക്കെ കൃത്യമായിട്ട് കൊട് അപ്പൊ ഈ അമ്മാമ്മ കുടുംബശ്രീയില് ആഹ് പത്തു പതിനഞ്ചു പേർക്ക് ഒന്നിച്ച് ഈ ഒരു ഈ ഒരു സംഭവം കിട്ടി
ഏഹ് ഇവിടെക്കെ അങ്ങനെ ഇണ്ടാവലുണ്ട് കോയിന്റെ വ്യക്തിഗത ഫോമ് ഒക്കെ പൂരിപ്പിച്ചു കൊടുക്കുമ്പം -
ആഹ് ആഹ്
പക്ഷെ കൂട് നല്ല കൂടൊന്നും കിട്ടുല്ല നമ്മള് ഇണ്ടാക്കണം കൂട് എന്നിട്ട് അതിനുള്ള പൈസയാ തരുക
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ അങ്ങനെ ആയിരി ആഹ് അങ്ങനെ പക്ഷെ കിട്ടി പക്ഷെ പിന്നീട് നമ്മള് ഒരു ഒരു നമ്മള് വീട്ടിന്നൊക്കെ ഇപ്പോ എവിടെയെങ്കിലും ഒരു കല്യാണം ദൂരെ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഇതിങ്ങക്കക്ക് ആഹാരം ഒന്ന് കൊറഞ്ഞു പോയാൽ പരസ്പരം അങ്ങ് കൊത്ത് - ത്തും പരസ്പരം കൊത്തിയിട്ട് ആഹ് അതുങ്ങൾ തന്നെ കൊത്തി കൊത്തി കൊത്തി ഒരെണ്ണത്തിന അങ്ങ് കൊ കൊത്തി അങ്ങ് ശരിയാക്കി മനസ്സിലായി ആഹ് അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങക്ക് അങ്ങ് ഭയങ്കര സങ്കടായി പോയി എന്ന് വെച്ചാ പരസ്പരം അതിന്റെ കൂട്ടത്തിലുള്ള ഒരാളാന്നും - പോലും ചിന്തിക്കാതെ അങ്ങ് കൊത്തി അതിനെ അങ്ങ് കൊന്ന് ആഹ് അത് കണ്ടപ്പ ആഹ് പിന്നെ ഞങ്ങൾ അതങ്ങ് ഒഴിവാക്കി ഇറച്ചി കോഴിക്കങ്ങ് എറച്ചിക്കാരെ വിളിച്ച് തൂക്കി അങ്ങ് കൊടുത്ത് കൊടുത്ത് പിന്നെന്ന് പറഞ്ഞാ മൊ കൂട് അന്നേരം വേറൊരു ഒരു കൂട്ടരക്ക് ഞങ്ങള് വെലക്ക് അങ്ങ് കൊടുത്ത് ആഹ് കൂട് നല്ലതായിരുന്നു ഓരോ അള്ളി അള്ളി ആയിട്ട് എന്നിട്ട് മുട്ട ആഹ് കൊ ത്തി പൊടിക്കാതിരിക്കാതി കൊത്തി പൊടിക്കാതിരിക്കാൻ വേണ്ടി ആഹ് മൊട്ട ഇങ്ങനെ ഊ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഉരുണ്ട് ഉരുണ്ട് വന്ന് ഒരു ട്രേക്കാത്ത് വന്ന് വീഴും
അപ്പൊ അയിന് കറക്റ്റ് അയിന്റെ സ്ഥലത്ത് പോയി മുട്ടയിടണ്ടേ അത് പോലെ അങ്ങനെ ചെയ്യ്-
ആഹ് ആഹ് അങ്ങനെ അത് ഇടുന്ന സ്ഥലത്തു നിന്ന് അത് ഉരുണ്ട് വരും അത് ഈ കൂട് നാല് കാലേ നിക്കുവാ അന്നിട്ട് ആ കൂട് നമ്മള് വേറൊരു മുറിക്കാത്ത് അടച്ചിട്ടിരിക്കുക എന്നിട്ട് ആ കൂടിന്റെ അടിവശത്ത് നമ്മള് അറക്കപ്പൊടി ഇട്ടേക്കുവ അറക്കപ്പൊടി എന്നിട്ട് നമ്മള് അതിന്റെ കാഷ്ടം വരുമ്പോ അങ്ങ് കോരി കോരി അങ് കളയുവായിരുന്നു
അറക്കപ്പൊടി പറയണ ഈ മരപ്പൊടിയല്ലേ
ആഹ് അത് അന്നെ മര മരപ്പൊടി മരപ്പൊടി. ആഹ് അത് തന്നെ ആഹ് പിന്നെ ആഹ് ആണെങ്കി ഇത്. ആഹ് നല്ല പരിപാടിയായിരുന്നു പക്ഷെ അന്നേരൊക്കെ ആയപ്പോതിന് കോഴി മൊട്ട എല്ലാരും അങ്ങ് - വിൽപ്പന തൊടങ്ങി എന്ന് പറഞ്ഞാ ഒരു ദിവസം ഒരു നാപത് മൊട്ടയെങ്കിലും കിട്ടും.
ആഹ് ആഹ് ആഹ്.
ഈ നാപ്പത് മൊട്ടേ അന്നെരത്തിന് ഈ ഞാൻ പറഞ്ഞില്ലേ അമ്മ അമ്മയുടെ കുടുംബശ്രീലുള്ള എല്ലാവർക്കും- ക്കും ഇത് കിട്ടി അപ്പൊ ഈ ഭാഗത്തുള്ള ഒത്തിരി പേർക്ക് അങ്ങ് ആയപ്പോ ആർക്കും മൊട്ട വേണ്ടാതെ -
മൊട്ട വേണ്ടാതായല്ലേ ഇവടൊന്നും നാടൻ മൊട്ടൊന്നും കിട്ടാനേ ഇല്ല.
ആഹ് ഇതിപ്പഴല്ല ഇപ്പഴല്ല ഒരു മൂന്ന് കൊല്ല ത്തിന് മുമ്പത്തെ കാര്യ അങ്ങനെ എന്തോയ്തു ആ അങ്ങനെ പിന് ന്നെ ഞ ഞങ്ങളൊക്കെ ഈ കടകളിലൊക്കെ ചെന്ന് ചോയിക്കുമ്പോ. നമ്മളിപ്പോ പത്ത് രൂപായ്ക്ക് മേടിയ്ക്കുന്ന മുട്ട അവര് അഞ്ച് രൂപയാണെങ്കി തരാൻ പറഞ്ഞു.
ഏഹ്
ആ അപ്പൊ നമ്മള് എത്ര രൂപേ അദിങ്ങക്ക് കോഴിത്തീറ്റയ്ക്ക് ആവുന്നന്ന്റിയോ ഒരു. ചാക്ക് കോഴിത്തീറ്റാ ആ കോഴി ത്തീ റ്റ ആയ വാങ്ങിയാല് ഒത്തിരി രൂപയും ആകും. അങ്ങനെ പിന്നെ അതൊക്കെ അങ്ങ് ബുദ്ധിമുട്ടായിട്ട്. ആ ഇപ്പ അങ്ങ് കൊടുത്തു പക്ഷെ ഇപ്പൊ കൊറച്ച് ഗ്രൂപ്പുകാർക്കൊക്കെ. ഒക്കെ ഉണ്ട് അവരുടെയ്യ്ന്നൊക്കെ പിന്നെ ഞങ്ങളിപ്പം മുട്ട വേടിയ്ക്കുന്നുണ്ട്. ഇപ്പ എല്ലാർക്കും കൂടി ആയപ്പഴ്‌ത്തേന് അത് പാടായിപ്പോയി.
ചെലവാവൂലലേ ആ പിന്നെ വീട്ടി നമ്മളും തിന്നണേന് ഒരു പരിധിണ്ടല്ലോ മക്കളും കൊറെ ആൾക്കാര്ള്ള വീ ഫാമിലിയാണെന്ന്ണ്ടെങ്കില് ല്ലേ.
ആ ആ പിന്നെന്തുവാ രണ്ട് തത്തകളുണ്ട് രണ്ട് തത്ത. ഒരണ്ണാനുണ്ട്. ആ ആ ആ രണ്ടു പേരും സംസാരിക്കും. ആന്നെങ്കി ആ അമ്മേടപ്പോൻ ആ അത് കുഞ്ഞു പരുവത്തി മോള് മെരുക്കി എടുത്ത അമ്മയുടെ മുത്തന്ത്യേ ഞാൻ ചോയിക്കുന്ന പോലെ എന്നോട് തിരിച്ച് ചോയിക്കും അമ്മേടെ മുത്തന്ത്യേന്ന് പിന്നെ ഞാൻ വന്ന ഒടനെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാ ഞാൻ ചെന്നാ ഉടനെ എന്തെങ്കിലും അയ്നൊന്ന് കൊട്ക്കുവെന്നറിയാ. ഇപ്പ പിന്നെ ഞാനാ അയ്ന്റട് ആ ആ അല്ല പറിയാവെയ്യാത്തവര് അടുത്ത് ചെന്നാ പ്പയ്ത്തിന് അത് പേടിയാ അതിനങ്ങ് അതില് വെപ്രാളം പിടിച്ചങ്ങ് കെടന്ന് ആഞ്ഞ് കരയും. സൗണ്ടുണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ നമ്മള് വീടിനകത്ത് ഒത്തിരി ശബ് ശബ്ദം ഉയർത്തി സംസാരിച്ചാലും അത് ഭയങ്കരായിട്ട് പേടിച്ചിട്ട് വാഞ്ഞ് കരയും. ഉം അങ്ങനെ.
ആഹ്.
ഏഹ്.
അയ്ന് ങ്ങളെന്താ കൊടുക്കല് തത്തമ്മക്ക്.
തത്തമ്മയ്ക്ക് എല്ലാം കൊടുക്കും നമ്മള് കഴിക്കുന്ന സാധനങ്ങള് മൊത്തം കൊടുക്കും. അത് കൊടുത്തില്ലെങ്കി അത് കൊടുപ്പിക്കും ആ പിന്നെ വേറെന്തോ വിശേഷം സുഖമാന്നേ? ഏ ആ ഇനി എടയ്ക്ക് വിളിയ്ക്കണം കെട്ടോ എടയ്ക്ക് വിളിയ്ക്കണം.
ആ ഓക്കെ ഓക്കെ.
ആ എടയ്ക്ക് വിളി